ആഹ് കേൾക്കുന്നുണ്ട്
ഉം
ഇവടെ ഉച്ചക്കേത്തിന് എന്താന്ന് തീരുമാനിച്ചിട്ടില്ല
ഇതുവരെ തീരുമാനം ആയിട്ട്
ഉം മഴ ഉണ്ടോയിന്ന്
ഇന്ന് മയേണടി
തന്നെ എനിക്ക് രാത്രി ഉണ്ടായിരുന്നെടീ ഇപ്പൊ ഇങ്ങനെ ചീഞ്ഞുകൊണ്ട് ഇങ്ങനെ ഇല്ല ഇന്ന് ഇങ്ങനെ മൂടിക്കെട്ടീംകൊണ്ട്
ആഹ് അങ്ങനെന്നയാണ് അങ്ങനെ അങ്ങനെ ചീഞ്ഞിക്കൊണ്ടേന പക്ഷെ അയിന്റെ ഇടക്കൊന്ന് പെയ്യണോണ്ട്
ആഹ് ഞങ്ങക്കിവടെ പെയ്യണൊന്നില്ല ഇങ്ങനെ മൂടിക്കെട്ട് ട്ടി ച്ചിഞ്ഞിങ്ങനെ നിക്കുന്നു എന്നാലും ഒരു ചറ പറ ഒരു ചൂടില്ല
ആഹ് ചൂടിന് കമ്മി അയ്യോ ഇന്നലേം മിനിഞ്ഞിന്നൂല്ലേ എന്ത്മാതിരി ചൂടോ ആഹ് വെയില് അടിച്ചേന് മാത്രമേ
പെയ്യും അടുത്ത വീട്ടിലെ മല കാക്കുന്റെ ഫ്രണ്ടിന്റെ ഓളമ്മ നിക്കാൻ വന്നീനി അത്ണ്ട് ഇത്ര രാത്രി എണീച്ചിട്ട് കുളിച്ചു വരുണ് പോയിങ്ങാട് കുളിച്ചിക്ക് ചൂടൾക്ക് മേലൊക്കെ എടുത്തിട്ടില്ലേ നല്ല ചൂടാണ് ഓൾക്ക് അവിടെ,
ആഹ്,
എന്നിട്ട് ഓള് ഓള് പറഞ്ഞ് ഞാൻ അത്രൊക്കെ ശ്രദ്ധിച്ചില്ല പിന്നെ ഓള് എ സി ഓണാക്കിന്നർഞ്ഞ്, ആഹ്, നേരംവെളുക്കോളും എ സി ഓണാക്കിട്ടു പർഞ്ഞു അല്ലാണ്ട് ചൂടും ഇതാകണ്ടേ അറയ
ആഹ്, ചൂടുണ്ടായിരുന്നു കജൂലന്നാളേ കടക്കാന് ഞാൻ പറയാന്നു ഇതൊരുാവ്യന്നോ ഇന്നൊക്കെ ഭയങ്കര ചൂട് എല്ലാരും പറയണ്ടേയ്, ഏഹ്, ഇവിടെ ഇൻകൈമാത്രം ചൂടാവിക്കില്ല പക്ഷെ,
പിരണ്ല്ലല്ലേ ത്തില് സാധാരണന്ന് പറഞ്ഞ് കഴിഞ്ഞാ എന്തൊരു മഴയേക്കാ
ആഹ് ഇക്കുറി മയ കമ്മിയാണ്ന്ന് പറയണ്ടേ,
നിങ്ങള് വരുന്ന സമയത്ത് ഞമ്മളിന്ന് പുറത്തിറങ്ങാൻ നിൽക്കുമ്പോഴാകാരം ഫുള്മായെം ഉരുൾപൊട്ട എല്ലാം വെള്ളപ്പൊക്കം
അപ്പൊ പറഞ്ഞതിരു പുറത്ക്കെറെങ്ങാൻ തന്നെ മനസ്സിന് കജ്ജുല്ല,
തഴത്ത വര്ടോ, അപ്പൊ ഈ വരുന്ന സമയത്ത്തോക്കാൻ, അയ്ന് അവിടെ എൽക്ക് കോഴിവണ്ടണ സമയം ഈ സമയൊള്ളെ,
ആഹ്, ആഹ്, അഹ്, ഓലൊയ്യെങ്കില്, ആഹ്, ഓൽക്ക്പ്പോലയിവും കൂടി നോക്കണല്ലോ,
നോക്കണല്ലോ,
എന്തങ്ങട്ടാ എൻക്കെന്താ പണിപ്പോ?
നോക്ക പറഞ്ഞിക്കണേ ഇനിയും എന്താച്ച പറഞ്ഞിക്കണേ ഈ പ്രാവശ്യം, ഞങ്ങളോട് പറഞ്ഞിക്കണത്, മാർച്ചില് മോഡ സാമ് കഴിഞ്ഞിട്ട് അങ്ങോട്പോയി കഴിഞ്ഞിട്ട് നമുക്ക് അടുത്ത ജൂലൈൽ എല്ലാർക്കും ഒരുമിച്ച് നാട്ടേക്ക് പോന്നാ മതി, ജൂൺ മാസത്തെ ഒരു മാസത്തോളം ക്ലാസ്സ് പോവും എന്നാലും,
ആഹ് ആഹ് ആഹ്,
ജ് ജൂലൈല് നമുക്ക് വടെ ഒരുമി തിരിച്ചു പോരാനാ പർഞ്ക്കണെ അപ്പൊ നാലഞ്ചു മാസം ഒരുമിച്ചാണ്ട് കിട്ടും, ഉം ജൂലൈൽ നമുക്ക് ഒരുമിച്ചിട്ട് കിട്ടും ചീയ്യും,
ആഹ് എന്താ മറ്റോന്റെ ഒച്ചപ്പാടേക്ണ്ണ്ടല്ലോ അവ്ടെ?
ഉം ഓനേ പിന്നെ മിനിഞ്ഞാന്നെടീ ഞാ നല്ലൊരു ഫോട്ടോ ഫ്രെയിമ്ണ്ടായിനും ന്റെടുത്ത്, അപ്പൊ മൂത്തച്ഛന് ഞാൻ ഡീപിന്റെ മോളിൽ ഇങ്ങനെ വച്ച്ക്കേര്ന്ന് ഡീപിന്റെ ബോക്സ് ന്റെ മോളിൽ ഇവടെ കോണിമക്ക് കേറ് ണ അവ്ടെണ്, അപ്പോ മൂത്തച്ഛന് ത് രണ്ട് മൂന്ന് സ്വിച്ചള് കംപ്ലയിന്റ് ണ്ടായിന്നു, അപ്പൊ മൂത്തച്ഛനോട് മൂത്തച്ഛനാണ് ഇലട്രീഷൻ അപ്പ മൂത്തച്ഛനോട് വരാൻ പറഞ് കാക്കു വന്ന്, അത്ങ്ട്ട്, തൊറന്ന് തുറന്നപ്പോഴൊന്നുംകൊഴപ്പണ്ടായീല്ലക്കാക്ക് പിന്നെങ്ങട്ട് സ്പീഡിൽ അങ്ങട്ടെ അടച്ചുക്ണ് പോകാന്നെരത്തു അപ്പൊ അത് സ്രദ്ധിച്ചിട്ടില്ല, അതങ്ങ്ട്ട് ചാടി തകിട് ആയി ചില്ല്‌ മൊത്തം പൊട്ടിച്ച് ചില്ല പോ ഫ്രയിമും പൊട്ടി ഒക്കെ പൊട്ടി ന്നിട്ട് അപ്പൊ അയ്ന്റെ വടി ഐ എടുത്ത ഇതുണ്ടാവലോ വടിയൽണ്ടാവുലോ
ആഹ് വടികൾണ്ടാവും
അത് എടുത്തക്ക്
ഏഹ്
അപ്പൊ അത്ങ്ങെ തച്ചപ്പോ അത് തച്ചപ്പ എന്ത്
എണീറ്റ് വന്നപ്പോ ചീച്ചിലൊന്നും ഇല്ലാഴിച്ചാ
ഇന്ന് ഡീസന്റ് ആണ് എന്താന്നറിയില്ല
അധികം ഉറങ്ങി ഓനിക്ക് ഉറക്ക തൊക്ക ആമ്പോളാ തോന്നുന്നുണ്ടിനിക്ക് ട്ടാ ചീച്ചില് വരുന്നത് ഇപ്പോ ഈ ഒമ്പതര വര അങ്ങട്ട് ഉറങ്ങി ഇ ആള് ഫുള്ളായിട്ട് നല്ല കൂടെ ഒട്ടും സഹിക്കാൻ കഴിയില്ല
പോകൂല
തന്നെ
ആഹ ഇപ്പൊ ഇപ്പഴാണ് വെയില് ഇപ്പൊ പറഞ്ഞാതരി വെയില് ഇങ്ങനെ വര്ണ് ണ്ട് ഇവിടെ
ഉം ഇവിടെ വെയില് ഇവിടെ മൂട കെട്ടി ഇങ്ങ ഇങ്ങനെ നിക്കണ്ട് മഴ പെയ്യിലുണ്ടോ അതും ഇല്ല
ഉം
എന്താല്ലേ ഇങ്ങനെക്കെ മഴ കുറഞ്ഞ് കഴിഞ്ഞാലേ ഇനി ഈ വർഷ
ഞാൻ പറയാ വേനൽക്കായിരിക്കും ആ വെള്ളത്തിന് ഭയങ്കര വേനൽക്ക് ഭയങ്കര വതിത്
എന്തടി മഴ പെയ്യാത്തനും പറഞ്ഞിട്ട് കാര്യൊന്നുല്ല എവിടെ മരങ്ങള് ള്ളത് ഇപ്പൊ ഞങ്ങളൊക്കെ അവിടുക്ക് പോണ കട ഞ എന്റെറെ വീടിൻന്റെറെടടുക്ക് പോണം അവിടെ റോഡ് സൈഡിലൊക്കെ പറഞ്ഞ കഴിഞ്ഞാല് എത്ര ഇനക്കൊക്കെ ജനിച്ചു എത്ര വർഷത്തെ നൂറ് വർഷതെക്കെക്കെ പയക്കണ്ടാവും മരങ്ങ അങ്ങനത്തെ മരങ്ങളെ റോഡ് സൈഡിൽ കൂടി ഉണ്ടായിരുന്നത് നല്ല തണ ലേര്ന്നു ഇപ്പൊ അതൊക്കെ വെട്ടിക്ണു ഡി റോഡ് വീതി കൂട്ടാനും അതേപോലെ തന്നെ ഇത്ങ്ങനെ പൊട്ടിച്ചാടിട്ടേ
ഇപ്പ എല്ലോടത്തുല്ല ആഹ അപ്പല്ലോട്ത്തുല്ല അവസ്ഥതാണേ ഫുള്ള് എല്ലാരും മ രങ്ങൾ മുറിച്ച കെട്ടിടങ്ങൾ ഉയരും ഏത് മുതലില്ലോലും ഏത് ഇതില്ലലും ഫുള്ള് മരം മുറിച്ച്ക്കാണ്ട് അവിടൊക്കെ കെട്ടിട
ആഹ പാട ആണെങ്കിൽ ഇന്നെ പാടം നികത്തുക വല്ല കോട്ടേസും കിട്ടുക പാടം കൊണ്ട് ആ പാട പാടം കൊണ്ട് ഉപകാരല്ല പക്ഷെ പാഠം കൊണ്ട് ഉപകാരല്ല പാടം കൊണ്ട് ഉപകാര അല്ലാത്തതൊക്കെ ഈ പിന്നെ അതൊക്കല്ലെ വെള്ളത്തിന്റെ ജെ
വെള്ള വെള്ളൊക്കെണ്ടാണന്ന്ണ്ടെങ്കില് ആ വെള്ളൊക്കെ നമ്മക്ക് മഴ പെയ്യണംന്ന്ണ്ടെങ്കിൽ നമുക്ക് അതെന്നെ വാണം
അതെന്നെ വാണം പ്പം ഞങ്ങളൊക്കെ വീട്ന്റോട്ക്ക് പോണ ഭാഗൊക്കാദ്യം കാടെ ടാളും ഉണ്ടായിന്നില്ല വെറും മരങ്ങളും തൊക്കെള്ളൊരു കുഗ്രാമം ന്നൊക്കെ പറയാ അങ്ങനെ പറയാ ഇപ്പൊ അങ്ങൻ ത്തോട് ത്ത്പ്പൊ അങ്ങട്ട് നോക്കി കയ്ഞ്ഞയ്ഞാല് എവടെ ഇല്ല മരങ്ങളുംതൊക്കെ ഫുള്ള് വീ ടാള് മാത്രം ന്ന് ന്റെ മൂത്ത
അങ്ങനെന്നെ
ഓന് പെരച്ചപ്പം എല്ലാരും പറഞ്ഞിരുന്നു ഓൻക്ക് വേറെ സ്ഥലല്ലായിറ്റാ ഈ കുന്ന ത്ത് കൊടുന്ന്ങ്ങാണ്ട് ഓൻ വീടൊക്കെ പക്ഷെ നല്ല നല്ല സ്ഥലേര്ന്നു അവടെ കാണാന് വീട് വെച്ച് കഴിഞ്ഞാ ഒരു ഭംഗിണ്ടാവും അപ്പൊ അങ്ങനെ ഒരു പത്ത് വർഷം പത്ത് പന്തിനഞ്ച് വർഷങ്ങക്ക് മുന്നേണ്പ്പോ അത് അങ്ങനെ ഓലാ വീട് വെക്ക്ണത് അപ്പൊ അന്ന് അവടെ ആരും ണ്ടായിരുന്നില്ല അപ്പൊങ്ങനെ പറഞ്ഞിന്നു മ്മറിന് പിരാന്താണ്ന്ന് പർഞ്ഞീന്നു എല്ലാരും ഒൽക്കാണിച്ച കൊറെ സ്ഥലവും കാര്യങ്ങളൊക്കെണ്ട് ന്ന്ട്ടും ഓനവടെ കൊട്ന്ന് പെരേറ്റിക്ക്ണത്ന്ന് പർഞ്ഞിന്നു ഇപ്പൊ നോക്കുമ്പോ അയ്ന്റെ ചുറ്റൊറം വീടാളാ ഇപ്പൊ മെയിൻ റോഡിന്റെ വക്കത്താണാ വീട് കെടക്ക്ണത് ഇപ്പൊ നല്ല ഭംഗിയാണ്
ആ പിന്നെ പർഞ്ട്ടും കാര്യല്ല ജനം കൂടല്ലേ
ജനം കൂടും സ്ഥലം കൊറയണ സ്ഥലം കൂട്ണ്ല്ലല്ലോ സ്ഥലം കൊറയന്നല്ലേ ആ
അപ്പളാണീ പാടം തൊ ക്കെ നെകത്തി വീടുകളും തൊക്കെ വരുന്നതാണ് വീടുകള് എല്ലാര്ക്കും
ക്കൊര് വീട് വെക്കാനും പിന്നെതി അയ്ന് മാത്രള്ള സ്ഥലല്ല ഒക്കൊര് പത്ത് സെന്റ് അഞ്ച് സെന്റ് സ്ഥലം അതില് വീട് ഒരു കെണറ് ക ക്കൂസ് പിന്നെ അയ്ല് കൃഷിക്കോ തിനോ ഒന്നും സ്ഥലോം ല്ലല്ലോ ഇപ്പൊ ഞങ്ങള് ത് ഞാ പറയ ഞങ്ങളെ ഈ ഞങ്ങൾ നിക്ക്ണ ത് ഒരു കാക്കാന്റതേന്നുട്ടോ സ്ഥലം അയ്ന്റെ കൈന്ന് വാങ്ങ ച്ചതാട്ടോ എല്ലാരും അയാക്ക് കുട്ട്യാളും മക്കളൊന്നും ണ്ടായിൻല്ല രണ്ട് ഏക്കർ സ് സ്ഥലം രണ്ടേക്കറോ ഒരേക്കറും എൺപത് സെന്റ് സ്ഥലവും അയ് ത്രെ മൊത്തത്തില് അപ്പോ അയാൾ അയാൾ മരിച്ചു കുട്ട്യാളൊന്നുല്ലാത്തപ്പൊ അയാള് മരിച്ചപ്പോ അയാളെ സ്വ ത്ത് പിന്നെ പെണ്ണുങ്ങക്കൊര് എഴുപത് സെന്റ് സ്ഥലം കിട്ടി അയാളെ
ആ
അ ബാക്കിള്ളതൊക്കെ അയാളെ ഏട്ടന്മാര്ക്കും അനിയന്മാര്ക്കും അങ്ങനെ പോയി കുട്ട്യാളും മക്കളും ഇല്ലെങ്കില് ഭാര്യമാർക്ക് അവകാശണ്ടാവൂലത്രെ കൊർച്ചൊള്ളു ത്രെ കിട്ടാ ന്ന്ട്ട് ആ ആ പോയി ന്ന്ട്ടങ്ങനെ കിട്ടിട്ടോ ഏ ങ്ങട്ട് ഈ പെണ്ണുങ്ങള് മരിചെയ്ന്റെ മുന്നെത്തെന്നെ എന്ത് കാട്ടി തെരെ ച്ചയ്ഞ്ഞാല് അയ്നെ നോക്കീന്നത് ഞങ്ങളെ തൊട്ട പെരേത്തെ കാക്കിം ഒരു കാക്കും അയ്ന്റെ പെണ്ണുങ്ങളേയ്ന്ന് അയ്ന് ചോറൊണ്ടൊട്ത്ത്ണതും താകീണതൊക്കെ അപ്പൊ ഓ അത് മരിച്ച് മരി മറ്റേത് കാക്കണ്ടായിനന്ന് തന്നെ പർഞ്ഞീത്രെ ന്റെ സ്വത്ത്ന്നൊരു പത്ത് സെന്റ് ഓൽക്ക് കൊടുക്കോണ്ടു പറഞ്ഞിന്നത്രെ അതേട്ടമ്മാരും അൻസമ്മാരൊന്നും കൊട്ത്തില്ല ഒക്കെ അവനാൻക്ക് കിട്ട്യേതേറ്റ് പോയി അപ്പൊ ഇയാള് ഈ മനസ്സ്യത്തി എന്താട്ടി പിന്നെ ജീവിച്ചിരിക്കണ നാളെ തന്നെ എയ്തെച്ചു പിന്നെ ങ്ങനെ പത്ത് സെന്റ് ഇവര്ക്കും അത് പത്ത് സെന്റ് അതേപോലെ മുപ്പത്തിര അൻസത്തിന്റെ മകന് അതേപോലെ അയ്നെ നോക്കും അയ്നെ വന്ന് നോക്കും താക്കൊക്കെ ചെയ്തീന്നത്രെ അയ്നും എയ്തെച്ചീന്നു ബാക്കി ക്കിള്ള സ്ഥലം അയ്ന്റെ ആങ്ങളാര്ക്കല്ലേ പോവ പിന്നെ അയ്ലങ്ങനെ ആ പത്ത് സെന്റ് ആ അൻസത്തിന്റെ മകന് കൊടുത്ത പത്ത് സെന്റാണ് ഞങ്ങള് വേടിച്ചത് വീട് വെക്കാൻ വാണ്ടീട്ട് അയിൽത്തന്നെ പെര വന്നപ്പം ഫുള്ള് പെര. സ്ഥല ഇല്ല പിന്നെ പിന്നെ ഇന്റെ ആങ്ങളാ ക്കാണെഅന്റെ ബേക്ക്ത്തെ സ്ഥലം പ്പ അയ്റ്റങ്ങളോട് പിന്നാലെ നടന്ന് ചോയ്ച്ച് ചോയ്ച്ചു ചോയ്ച്ച്തായിട്ട് അവര് ഒന്നിച്ചിട്ടേ കൊടുക്കുളു. മുപ്പത്തഞ്ച് സെന്റ് സ്ഥലണ്ട് ഒന്നര രണ്ട് ലക്ഷ ഉറുപ്യ സെന്റിനും വെല, മ്മക്ക് മുപ്പത്തഞ്ച് സെന്റൊക്കെ നമ്മളെക്കൊണ്ട് എങ്ങനെ ക്കാൻ കഴിയ്യൂലല്ലോ, പെരീം മാണ്ടേ, ഇത് മാത്രം നടക്കൂലല്ലോ പിന്നെ പിന്നാലെ നടന്ന് നടന്ന് ചോയ്ച്ചു ലാസ്റ്റ് രണ്ട് സെന്റ് സ്ഥലം തന്നു.
ആഹ്
ഒന്നര ലക്ഷം ഉറുപ്യ ഒരു സെന്റിന് അങ്ങന മൂ രണ്ട് ല മൂന്ന് ലക്ഷം ഉറുപ്യക്ക് രണ്ട് സെന്റി നോക്കിയല് ക്ക കാണാൻ മാത്രം കൂടി ഇല്ല. ന്നാലും എന്താറിയൊ അത്യാവശ്യം കുഴിച്ചിടാ, അയില്‌പ്പം രണ്ട് പിന്നെ വഡ് തൈ്യ് മൂച്ചിന്റെ തൈയ് കുഴിച്ചിട്ട്ക്ക്ണു, പിന്നെ പിലാവ്
ല്ലേ അമ്മക്ക്
ആഹ്, മുരിങ്ങ, ആപ്പിൾച്ചാമ്പക്ക, ഡ്രാഗൺ ഫ്രൂട്ട അങ്ങനെള്ള സംഭവങ്ങള് ക്കഞ്ഞ് അയിലാട്ടോ കുഴിച്ചിട. അതുപോലെ കക്കൂസും കുഴിയും അയക്ക അങ്ങട്ട് കൊണ്ടോയി. ഒഴിഞ്ഞ്‌. വേസ്റ്റും കുയ്യും അയ്ക്കാണ്ട് കെണ്ടോയി.
ഉം, ഇൻക്ക് ഇങ്ങനെ പയിനഞ്ച് സെന്റ് സ്ഥല ഇല്ലത് അയിന്ണ്ടൊക്കെ
ആഹ് ആഹ് അയില്ള്ളത് ഇണ്ട് അറിയ. അതന്നെപ്പ ഞങ്ങളതും പന്തണത് പന്ത്രണ്ട പതിനഞ്ചും ഇല്ല.
ഏഹ് ഞങ്ങൾത് പയിനഞ്ച്ണ്ട്. പയ് പതിനഞ്ചരണ്ട്. പക്ഷെ അയിലന്നെ വീട് വേറൊരു സൈഡിന് ഇങ്ങനെ അഞ്ച്
അഹ്
ഒരു പത്ത് സെന്റിന്റെ ഉള്ളില് വീടും സ്ഥലായിട്ട് ഒര് അഞ്ച് സെന്റ് വേറെ അത് നമ്മക്ക് കുഴിച്ചിടാനായിട്ട് അവിടെ വേറെണ്ട് വെച്ചക്കാണ്.
അഹ് നമ്മക്ക് തറവാട്ട്ത്തത്ണ്ട്, നമ്മള് തറവാട്ട്ത്ത ഇടുത്തിട്ടില്ല. ഇത് പിന്നെ ഇത് നമ്മളായിട്ട് നമ്മക്ക് ക്കത് വേടിച്ചതാ
ആഹ് ആഹ്
തറവാട്ട് തൊടുത്തത് വേറെണ്ടത്
ആഹ് ആഹ് ആഹ്
അത് പാടവും കാര്യങ്ങളൊക്കെ വേറെണ്ട്. ഇത് പിന്നെ ഓര് പിന്നെ തറവാട്ട് തൊടുകീൽ കേറ്റാണച്ചങ്കി ഇപ്പ തന്നെ പേര്ക്ക്‌ ആക്കി തരൂ ലാറഞ്ഞു. പിന്നെപ്പെന്തുത്താ, അപ്പൊ പിന്നെ സ്വന്തായിട്ടങ് വേടിച്ചിട്ട് അണ്ട് കയറ്റി ഇനിയിപ്പ അത്ണ്ടെങ്കി മക്കക്ക് അവിടെ ഉണ്ടാവോല്ലോ ഓല് തരുന്നീൽന്ന്
ഇത് ഒരു ഒരു വരുമാനം ആവേം ചെയ്ത് ഔ! മറ്റോനൊച്ചണ്ടാക്ക്ണേ
ജെ സി ബിനോട് വർത്താനം പറയാ
വേറെ ആരും ഇല്ലാൻറ്റാണ്
വേറെ ആരും ഇല്ലാഞ്ഞിറ്റാ, ഇന്നാ എന്താ പറയണെന്നില്ലത് കൊഴപ്പാനും കൊഴപ്പാന്റെ ചേച്ചിക്കൊക്കെ തന്നെ മനസ്സിലാവുകയും ചെയ്യുള്ളൂ. തൊള്ളടങ്ങാതെ പറയൂട്ടോ, പക്ഷെ എന്താണുള്ളത് നമുക്ക് തിരീല്ല.
ആള് വിചാരിക്കണം, ഇന്നപ്പ ഞാനിങ്ങനെ മുറ്റത്ത്ക്കൂടി കൊണ്ടോയി ചിക്കുണ്ട്. ന്നവിടെ, അപ്പൊ ചിക്കു വേർഡ് ഇട്ടൊട്ത്. അപ്പോൾ ചിക്കു, അപ്പൊ ഓനും പറയും ചി ക്കു, അപ്പൊ പിന്നെ ഇതേപോലെ മാങ്ങ കണ്ടപ്പോ ഞാൻ പറഞ്ഞു മാങ്ങ അപ്പൊ മാങ്ങ അങ്ങനെ ഞമ്മള് പറയുമ്പോ ഓന് വിചാരിച്ച ഓൻ പറയും. കരുതിയിട്ടില്ലേ അങ്ങട്ട് നോക്കന്നല്ല
അതന്നെ
ന്നാ ഓക്കെ ഞാൻ വിളിക്കാട്ടോ
കോട്ടയന്നാലന്നാ ശരി